കേക്കാം പറ്റുന്നുണ്ടോടി?
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട്.
എടീ ഞാനൊരു സംശയം ചോയ്ച്ചോ ചുമ്മാ ഇരിക്കുവ ഞാഒരു സംശയം ചോയ്ച്ചോട്ടെ?
ചോദിക്കി.
പിള്ളാർക്ക് എന്നാക്കെടി കൊടുക്കാ പറ്റുന്നെ അതായത് ഈ ആറ് മാസം തൊട്ട്. വയസേരെള്ള കുഞ്ഞു പിള്ളേരില്ലേ അവർക്കെന്തൊക്ക്യാ ആഹാരങ്ങളാ മക്ക് കൊടുക്കാൻ പറ്റുന്നത്.
ആറു മാസം തൊട്ടുള്ളവര് അമൃതംപൊടി കിട്ടി തുടങ്യോ?
ന്നട്ട്. ആറ് മാസം തൊട്ട് മൂന്ന് വയസ് വരെ ആഹ് ആറ് മാസം തെട്ടാണല്ലോ പിള്ളർക്ക് നമ്മൾ ആഹാരം കൊടു ൻ തുടങ്ങുന്നത് ചെറിയ രീതിയിലുള്ളേ.
ആഹ് എ കൂടുതലും ഇല്ലെ നമ്മളീ മിക്സിക്കകത്തീട്ട് അടിച്ച് ആഹ് കൊട്ക്കരുതേ.
എങ്ങനെ ആഹ് നമ്മള് മറ്റെ ഇതൊന്നും ഉപയോഗിക്കാതെ നമ്മള് തന്നെ. കൈ കൊണ്ട് ഉടച്ച് കൊടുക്കണോ?
ഉടച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അത് ശീലാവും. എന്റെ ഒരു ഫ്രണ്ടിന്റെ് അഹ് കൂട്ടുകാരിയുടെ കുഞ്ഞിന് അങ്ങനെ കൊട്ത്തിട്ട്. ട്ട് ആഹ് അതൊരു ശീലമായിട്ട്. പിന്നെ കഴിക്കുമ്പോളും എല്ലാം എന്ത് വലുതായി രണ്ടു വൈസാവുന്നവരെ അങ്ങനെ തന്നെ കൊടുക്കേണ്ട വന്നു. നിനക്കറിയാം ഞങ്ങളടെ വീടിനടുത്തുള്ള ഒരു എന്റെ എനിക്ക്. കുഞ്ഞുണ്ടായതിന് മുന്നേ ഒരു മാസം മുന്നേ ഉണ്ടായ ഒരു കുട്ടിയില്ലേ അറിയില്ലേ. ആഹ് അതിപ്പോളും ആഹ് ആങ്കൊച്ച് ഉണ്ടായ അതിനി ഇപ്പളും വെള്ളം ക ച്ച് കഴിയുമ്പം ആഹ് ഫുഡ് തൊണ്ടേന്ന് ഇറങ്ങണോങ്കി വെള്ളം കൊടുക്കണം.
ആണല്ലേ.
ആഹ് അങ്ങനെ അത് ഞാനൊക്കെയന്ന് പറഞ്ഞാ ചോറിച്ച് നന്നായിട്ട് വെന്ത് കഴിയുമ്പോ അത് ക ഉപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഉടച്ചിട്ട്, കിഴങ്ങ് ഒക്കെ അങ്ങനെ ഒടച്ചൊടച്ച് കയ്യിൽ തന്നെ കൊടുക്കും വാരി വാരി. അതുകൊണ്ടത് ശീലാര ആയിരുന്നു പിന്നെ ഇത് പിന്നെ ഇപ്പോഴും അതൊരു വലിയ അംഗനവാടി ക്ക പോവ തുടങ്ങിട്ട് വലിയ ബുദ്ധിമുട്ടാ കൊച്ചിന്.
ആണല്ലേ ഞാനന്ന് പറഞ്ഞാ കൈകൊണ്ട്.
കിട്ടിയില്ലാ തോന്ന് അല്ലേ.
അമൃതം പൊടിയൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ സാധാരണ ആഹാരമെല്ലാം. കൈകൊണ്ട് ഒടച്ചിട്ട് കൊടുക്കും.
അതാ നല്ലത് കൂടുതലും കേക്കാൻ പറ്റുന്നുണ്ട്.
ആഹ് ഞാൻ കൈകൊണ്ട് നല്ലായിട്ട് കൈ കൊണ്ട് ഒടക്കും ഒടച്ചിട്ട്. കൈ കൊണ്ടിങ്ങനെ ഞരടി ഞരടി വായലോട്ട് വെച്ച് കൊടുക്കും. ചെലപ്പോ എന്റെ കയ്യീന്ന് തന്നെ വാങ്ങിച്ച് തന്നെ കഴിക്കും.
ആഹ് ആഹ് അത് നല്ല ശീല പാല് കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ?
പോയിട്ട ആഹ് ഉണ്ട് പാല് നിലത്തൊക്കെ വീണ് കിടക്കുവാണ അതൊക്കെ.
ആഹ് വേറെ എന്തെങ്കിലും ഫുഡ് കൊടുുന്നുണ്ടോ ഇവര് രണ്ട് പേർ കൂടെ പാല് കൊടുക്കൻ തികയുന്നുണ്ടോ?
ഇല്ല അപ്പോ ഞാൻ പാൽപ്പൊടി കൊടുക്കുന്നുണ്ട് ഇവർക്ക്. അവർക്ക് പാൽപ്പൊടി കൊടുക്കും. ആഹ് ഉണ്ട് എം എം എം എസ്ന്ന് പറഞ്ഞാ ആശുത്രീന്ന് തന്നെ തന്ന. ആഹ് എനിക്ക് ആശുത്രീന്ന് തന്നെ തന്നതാ അപ്പോ അയിന്റെ. ആ ആദ്യത്തതും കൊടുത്ത് രണ്ടാമത് ഇനിയിപ്പൊ ഒരു വയസ്സ് കഴിയുമ്പൊ നമ്മള് സാധാ പാല് പശുവും പാലൊക്കെ മേടിച്ച് നീട്ടി കാച്ചി കൊടുത്താൽ പോരെ
ആ അത് മതി അത് പശുവും പാൽ തന്നെ വാങ്ങണം എന്നിട്ട് ഏറെ വെള്ളം ഒഴിച്ച് കാച്ചി കൊടുത്താ മതി അല്ലെങ്കിൽ ന
മേടിക്കാൻ കിട്ടത്തില്ലേ
ആ മേിക്കാൻ കിട്ടും അതിലും നല്ലത് നമ്മുടെ വീടിനടുത്തൊക്കെ ഈ പശുള്ള വീടുകളില്ലേ
ആഹ് അവിടുന്ന് കറന്ന പാ ല് മേടിക്കണം അല്ലേ
പിന്നെ മറ്റേ ഈ പാല് വാങ്ങുന്ന സ്ഥലം ഉണ്ടല്ലോ
ആഹ പക്ഷെ പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇതില്ലെന്നേ അത് കാരണം പാടാ അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ കുപ്പിക്കാത്ത് പാല് കിട്ടുവല്ലോ നല്ല നാടൻ പാലാന്ന് പറയും
ആഹ് ആ അങ്ങനെ വാങ്ങ ഞങ്ങടെ ഇതുവഴി പോകും രാവിലെ ഏഴര ആകും പാലും കൊണ്ട്
അപ്പൊ അപ്പൊ നിങ്ങളങ്ങനെ മേടിക്കുവല്ലേ
ആ് അങ്ങക്ക് അമ്മ കൊണ്ടുവരുവേ അമ്മ അവിടെന്ന് വാങ്ങികൊണ്ട് വരും ആഹ ആ് അതാ നല്ല അത് കൂടുതൽ പടി അവർക്ക് ഈ അമൃതം പൊടി കൊണ്ട് ഞാനൊരു ഒരു നല്ല ഒരു ഒന്നൊന്നര രണ്ട് വയസ്സ് സ്സോളം പ്രായം വരെ എന്നും രാവിലെ അ രാവിലെ വൈകുന്നേരം അമൃ തം പൊടി ഇങ്ങനെ പാലിനകത്തോ വെള്ളത്തിനകത്തോ കുറുക്കും കുറുക്കീട്ട് അതിനകത്ത് പഞ്ചസാര അധികം ഇടണ്ടല്ലോ പനംങ്കൽക്കണ്ട ഇട്ട് കൊടുക്കും
ഞാനും പനം കൾക്കണ്ട് ഇട്ടോ ണ്ടിരുന്നതാണെ പക്ഷെ അമൃതം പൊടിക്കാത്ത് ഇരുപത് ശതമാനം മധുരം ഉണ്ട് അത് കാരണം എല്ലാരും പറഞ്ഞ് പനംകൾക്കണ്ട് ഉപയോഗിക്കണ്ട ഇപ്പോഴെ അത്കൊണ്ട് സാദാകുറുക്കി കൊടുത്ത അപ്പൊ ഞാൻ സാദാ വെള്ള ത്തിൽകുറുക്കിയിട്ട് പാലൊഴിച്ച് നീട്ടും നീട്ടി ഇങ്ങനെ കോരി കോരി കൊടുത്തപ്പ ഞാനത് ശകലം കുടിച്ചു നോക്കിപ്പ അതിന് മധുരം ഉണ്ട് പിന്നെ നമ്മള് പനങ്കൾ കൊണ്ടും കൂടി ഇടുമ്പോൾ ഒരുപട് മതി ഇപ്പൊ അങ്ങനെ അമൃതം പൊടി അങ്ങനെ ഇപ്പൊ കഴിക്കുന്നുല്ല
ആ് ഞാനൊരു രണ്ട് വയസ്സ്
ഉള്ള ആഹാരങ്ങളൊക്കെ ഞാൻ ഈ പച്ചില തോരന് അങ്ങനെയൊക്കെ കൊടുക്കും
ആഹ ആ അതൊക്കെ നല്ല അതൊക്കെ ഇപ്പളെ മീനൊക്കെ വേവിച്ചൊക്കെ കൊടു കൊടുക്കാന്ന് ഇപ്പൊ ആറുമാസം കഴിഞ്ഞല്ലേ ഉള്ളൂ അല്ലേ
ആ അല്ല പത്ത് മാസമായി ഇപ്പം അല്ല പതിനൊന്നാമത്തെ മാസം അടുത്ത അടുത്ത മാസം പിറന്നാളാ അടുത്ത മാസം മൂന്നാം തീയതി ആ
ജൂലൈയിലാണോ ടി ഇവരു ണ്ടായെ
ആ ജൂലൈ മൂന്നാം തീയതി
ആ് ഇവള് ജൂലൈ അഞ്ചാ
ആണോ
ആഹ മൂന്ന് ആ അടുത്തമാസംന്ന് പറഞ്ഞപ്പൊ ഞാാനിങ്ങനെ വോർത്തു ദൈവമേ അവിടെ അപ്പ ആണല്ലോന്ന്
ല്ല നമ്മുടെയൊക്കെ സത്യം പറഞ്ഞ എല്ലാ ഒരുപോലെ കെട്ടിയോന്മാരുടെ പേര് രണ്ടു പേരുടേം ഒരുപോലെ അതെ അല്ലടീ
മ ഉം
നമ്മുടെ ഒക്കെ ഒരു ഇതാരണ്ടു പേരുടെ ഏകദേശം ഒരുപോലെയാ കെട്ടിയോൻമ്മാരെ പേര് രണ്ടും ഒരുപോലെ പിള്ളേരുടെ ബർത്ത് ജനനദിവസം ഏ രണ്ടു ദിവസം വ്യത്യാസം രണ്ടു ദിവസംല്ല ഒരു ദിവസം വ്യത്യാസം മൂന്ന് നാല് അഞ്ച് അഞ്ച് ഏകദേശം എല്ലാം ഒരുപോലെയാ നമ്മുടെ രണ്ടുപേരുടെയും
അതെ ആ എനിക്ക് ഇനിയിപ്പൊ ഇ വളെ ഒന്ന് വിട്ടിട്ട് ജോലിക്ക് പോണോ ന്നെ
ആ കൊച്ചിന് എത്ര വായസായി ഇപ്പ
ഇപ്പം അടുത്ത മാസം ആവുമ്പം മൂന്ന് തികഞ്ഞ് നാലിലോട്ട് ഇറങ്ങുവാ അപ്പ അങ്ങനവാടി ചേർത്ത് ഇപ്പൊ പോയി ഒന്നു ഏ കരച്ച് മടിയില്ലാതെ പോകുവേ അല്ല നാലു വയസ വരെ
നാല് വയസ്സ വരെ
അത് കഴിഞ്ഞ അഞ്ച നാലാമത്തെ വയസ് എൽ കെ ജി അങ്ങനെ അങ്ങനെ പോകല്ലേ
ആഹ് ആഹ് ആഹ് ആഹ്
ആ പിന്നെ അഞ്ച് ആറ് അങ്ങനെ ഓ ഒരു ഇപ്പൊ ഓർക്കും പിള്ളോര ഒന്ന് വളർന്നാ മതി വളർന്നു കഴിയുമ്പോ ഓർക്കും വളരണ്ടായിരുന്നു
ആ അതെ പക്ഷെ എപ്പോഴൊ ഒരു ജോലി കൊള്ളാൻ നല്ലതാ ഞൻ ഇവിടെ ഏ അതെ നടന്നു പോകുമല്ലോ ഞാന ഇവിടെ ഏത്തക്ക പുഴുങ്ങും പുഴുങ്ങിയിട്ട് ഓ ഏത്തയ്ക്ക രണ്ടായി കഷ്ണമായിട്ട് പുഴുങ്ങിയിട്ട് രണ്ടു പേർക്കും കൊടുക്കും പിന്നെ കുടിക്കാൻ പാലും കൊടുക്കും വെള്ളവും കൊടുക്കും ചൂടുവെള്ളം ആറ്റി കൊടുക്കും
ഉം ഉ രണ്ട പേര് എന്നാ ഒരുമിച്ച് വളന്നന്ന് വരുമ്പോ സ്കൂളിലൊക്കെ വിടാൻ നല്ല രസമായിരിക്കും
രസമാണ് ചെലവും കൂടുതലല്ലേ
അന്നാലും എന്നാ ഒരുപോലത്തെ ഡ്രെസ്സ് ബായിക്
ഇപ്പഴാണേലും ഞാൻ ഒരുപാട് അതുപോലത്തെ ഡ്രസ്സ് രണ്ടുപേരെ ഒരുപോലെ കെട്ടി ഇവിടെ കുഞ്ഞ്മുല്ലത്ത് എരഞ്ഞാണീ നമ്മള് ഈ ഈഈ നേഴ്സറിന്ന് കിട്ട കിട്ടുന്ന അംഗൻവാടിന്ന് കിട്ടുന്ന മുല്ലത്തൈ ഇല്ലേചെറിയ മുല്ലതയ്യ് വള്ളി മുല്ലത്തെയ് അതിങ്ങനെ മേടിച്ച് ആഹ് മേടിച്ചു വെച്ചായിരുന്നു രണ്ട് തയ്യ് അപ്പൊ അതില് മുട്ടുണ്ടായിന്നു അതിന്ന് രണ്ട് പൂവ് ഉണ്ടായി ഞാൻ രണ്ടു പേരുടെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് മുടിക്ക് അകത്ത് രണ്ട് പൂവ് വെച്ചിരിക്കുവ ചെറിയ പൂവ്
ആഹ് നീ പിന്നെ ഒക്കി നടത്തിക്കോളും എനിക്കാണ് മടിയെ ഇവക്കും ഒരുങ്ങാൻ മടി ഏ ഇവക്ക് ഇനിയില്ലേ നിനക്ക്ന്ന് പറയുമ്പോ ആദ്യത്തെതിന് തന്നെ രണ്ട് കുട്ടികൾ ഉള്ള ഉണ്ടായതുകൊണ്ടില്ലേ വലിയ പാടില്ല എനിക്കൊക്കെ ഇനിയും കുഞ്ഞ് വേ വേണന്ന് വരുമ്പോ എന്ന എനിക്ക് മേലെ ഇനി പ്രസവിക്കാൻ ഒന്നും
അങ്ങനെ പറയല്ലേ
അല്ല ഇവക്ക ഇപ്പ ഇല്ലേ കൂട്ടു വേണം കൂട്ട് അതായത് ഇപ്പോ കൂട്ടുകാരുടെ പോകണം അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ചെന്ന അമ്പാടിനെ തൈനം കണ്ട ഇങ്ങോട് വര് ആ പിള്ളാരെ ഒന്നും കണ്ട ഇങ്ങോട്ട് വരില്ല ആഹ് അങ്ങനെ വരുമ്പം ഉം
കൂട്ടുണ്ടെങ്കിൽ കളിക്കാനും ഒരു ഹരം ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒ ഒറ്റക്ക് ഇരുന്ന് മടുപ്പ് പിടിക്കത്തില്ലേ അവരേയും കുറ്റം പറയാൻ പറ്റത്തില്ല
അതെ അങ്ങനവാടി പോകുന്ന അവക്ക് ഇ ഇഷ്ട ഒക്കെയാണ് പിന്നെ ഞാൻ വീട്ടിലോട്ട് പോകുമ്പോ ഭയങ്കര സങ്കടമാണ്
ആഹ് ഇവടെ ആണ് രണ്ടും
കേക്കാൻ പറ്റുന്നുണ്ടോ കേക്കാമോ കേക്കാവോ കേൾക്കാമോ റേഞ്ച് പോവാൻ തോന്നുന്നു ഹലോ കേക്കാവോ കേക്കാവോ ആഹ് കേക്കാം അവിടോ
അവിടിം
കേക്കാവൊ
ഇപ്പണ്ടോ ആഹ് അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിക്കഴിഞ്ഞാ ഉള്ള പ്രശ്നം ഇതാ
ആഹ് ഇവിടെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ
ആഹ് ഇവിടെ നല്ലായിട്ടുണ്ടെന്ന മഴയും കൂടെ ആയ അതുകൊണ്ട് പിന്നെ പാറയണ്ട അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറ പൊന്നെ മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല മഴ കാരണം
അതെ
എങ്ങോട്ടും പോവാനില്ല
ആഹ് അമ്മ ഇനി എപ്പ വരും മൂന്നരക്കോ
അമ്മ അമ്മ ഒരു മരണത്തിന് പോയതാണേ
മരണോ അടുത്തോ
ആഹ് അടുത്തന്ന് പറഞ്ഞാ ഇവിടുന്ന് കുറച്ച് പോണം നേരത്തെ വരാന്ന് പറഞ്ഞാൻ പോയ ഇന്ന് ഇവിടെന്ന് പോയപ്പോ പന്ത്രണ്ടര കഴിഞ്ഞ് അപ്പൊ ഇനിയിപ്പം സന്ധ്യയാവുമ്പോ നോക്കിയാ മതി
ആ ചേട്ടൻ വൈന്നേരം വരുമ്പോ പിള്ളേർക്ക് എന്തെങ്കിലും മേടച്ച് ചൊണ്ടൊക്കെ വരോ
ആ പാല് ബിസ്കറ്റ് ബിസ് ക്കറ്റ് കാരണം ഇവിടെ ഇരിക്കാൻ നേരെ ഇടയില്ല.
ആഹ് ബിസ്ക്കറ്റ് കാരികളാ തോന്നുന്നു രണ്ടും
അയ്യോ അത് ഇതൊക്കെ ആര് തിന്നാന നമ്മള് തന്നെ തിന്നണം
ആഹ്അതെ അതെ എനിക്ക അതിയിരുന്നു ഒരിടക്ക് പരിപാടി ഇവള് ബിസ്ക്കറ്റ് ഇവക്ക് ബിസ്ക്കറ്റ് ഒന്നും ഇഷ്ടല്ല.
ഞാനും പൊട്ടിക്കാത്ത കൂട് നോക്കി പാത്ത് വെച്ചിരിക്കുവ എല്ലോടത്തം കൊടുക്ക
ആഹ് നേരത്തേന്ന് പറഞ്ഞാ ചേട്ടത്തിടെ പിള്ളോരൊക്കെ ഉണ്ടായിരുന്നെങ്കി അല്ലേ
ആ അതെന്നെ
ആഹ് അവരൊക്കെ ഉണ്ടെങ്കിലും പിള്ളോരെ നോക്കാനും ഒക്കെ ഒരു ഓളല്ലേ
അതെ അതിൽ ആരിലും ഉണ്ടെങ്കിൽ നമുക്ക് പിള്ളേരെയൊന്ന് ഇവിടെലും ഇരുത്തിയിട്ടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും നമ്മുടെ എന്തെങ്കലും കാര്യങ്ങളൊക്കെ ചെയ ഇത് ആരും ഇല്ലാത്ത കാരണം നമ്മൾ തന്നെ വേണം എന്തോ
വഴക്കാന്ന് തോന്നുന്നല്ലോ
വഴക്കന്ന് പറഞ്ഞാ ഒരാൾ കയറുമ്പോ മ മറ്റെള് കാറുക ഇട്ടിരിക്കുന്ന പാവാട പിടിച്ച് വലിച്ച് ആട്ടി കളിക്കുക ആ പ ഇവര് ഉറങ്ങുമ്പോ പ
രാത്രിയില് ഇവരൊക്കെ ഉറങ്ങീട്ട് എപ്പ ഉറങ്ങും
ആ പന്ത്രണ്ട് മണിയൊക്കെ കഴിയും ആ എന്നാ ശരി എന്നാ
ആന്ന് ആ
ആ ശരി ഓക്കെ എന്നാ ശരി.